ഹലോ കേക്
ഹലോ
ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖല്ലേ
ഉം സുഖായിരിക്കുന്നു അവിടെ എല്ലാവർക്കും സുഖല്ലേ?
ആഹ് ഇവിടെ എല്ലാർക്കും സുഖം തന്നെ വെറുതെ ഇരിക്കുന്നു
എല്ലാരും എവിടെ ഞാനതാ വെറുതെരിക് ക്കയാ മഴയൊക്കെ ആയിരുന്നു
ആഹ് ആഹ് ആ ഇവിടെ ചെറുതായിച്ചിണ്ടായിരുന്നു
അതെ എന്താ ഇന്ന് എങ്ങോട്ടും പോയി ല്ലേ
ഇല്ല ഇല്ല ഇന്നേങ്ങോട്ടും പോയില്ല
അതെ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കോണ്ടു ഇപ്പഴ്ത്തെ സമയം മഴാ
ആഹ് അതന്നെ റോഡൊക്കെ ഭയങ്കര മോശം ഇപ്പൊ റോഡ് എന്താ പറയാ എല്ലാർക്കും റോഡിന സുരക്ഷനെ പറ്റി ആർക്കും അറിയൂല്ല ഡ്രൈവർമാർക്കാണെങ്കിലും അതുപോലെ
വണ്ടി ഓടിക്കുന്നവർക്കും അറിയില്ല അത് വേണ്ടുന്നവർക് ക്കൊന്നും അറിയില്ല ഇന്ന് അതിനെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ടായിരുന്നല്ലെ അത് കണ്ടായിരുന്നോ
ഇല്ലല്ലോ
ആഹ് ഞാൻ അയച്ചു തരണ്ട് അതിലെന്താ കാര്യമായി ത് ഹെൽമെറ്റ് വെക്കേണ്ടത് സീറ്റ് ബെൽറ്റ് ഇടണ്ടത് റോഡിന്റെ ഓരോ നിയമങ്ങള് അതൊ ഒക്കക്കൂടെ പറഞ്ഞായിരുന്നു അത്
ആ ആ ഞാനങ്ങനെ ഞാൻ മുന്നേ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ റോഡ് അപകടങ്ങള് കുറക്കാനും അതുപോലെ സുരക്ഷയാത്ര ഉറപ്പ് വരുത്തുന്നതിനൊക്കെ പറ്റിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഉം
ഇതില് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ എത്രയോ അപകടങ്ങളാ ഈ മഴ പെയ്തിട്ടും ഓക്കെ ആയിട്ടുണ്ടായത് ഇപ്പൊ ചൂട് കാരണം കണ്ടില്ലേ എത്രയോ വണ്ടികൾ കത്തിപ്പോയി
അതന്നെ പിന്നെ അമിത വേഗത വേഗത ഒഴിവാക്കാനാണ് മെയിന് കാരണം ആ എന്താ എല്ലാരും സ്പീഡിലല്ലേ പോകുന്നേ
ദാണ്ടെ സ്പീഡ്ലാ പോകുന്നു അവരിപ്പാരും ട്രാഫിക് നിയമങ്ങളൊന്നും പതിനായിരം ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കിന്നില്ലല്ലോ
ആ അതെലേ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നില്ല അ തും ഒരു പ്രശ്നം തന്നെയാണ്
അതെ
പിന്നെ കാൽന യാത്രക്കാരാണെങ്കില് ഒരു ഫു പാത്ത് ഉപയോഗിക്കുന്നില്ല പിന്നെ വലതു വശം ചേർന്ന് നടക്കുന്നതും അതൊക്കെ കൊറവാണ്
അതിനെക്കുറിച്ചൊക്കെ അന്ന് പറഞ്ഞാരുന്ന് ആ ക്ലാസ്സില് പറഞ്ഞിട്ടുണ്ടായിരുന്നു
ആ ആ പിന്നെ ഹെൽമെറ്റിന്റത് ഉം ബൈക്കിലാണെങ്കിൽ ഹെൽമെറ്റും ഇല്ലല്ലോ ഹെൽമെറ്റ് ഇടാതെ പോവും ഈ പോലീസിനെ കാണുമ്പോ മാത്രാണല്ലോ ഇപ്പൊ ഈ ചെക്കന്മാരൊക്കെ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്
പിന്നെ മൂന്നും നാലും ആളൊക്കെയല്ലേ ഒരു ബൈക്കില് ഒരു സ്കൂട്ടിയിലൊക്കെ പോവുന്നെ
അതല്ല അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവരെ സുരക്ഷക്ക് വേണ്ടിട്ടാണ് നമ്മളെ ഹെൽമെറ്റ് ഇടണെന്ന് ഓര് പറയുന്നെ പക്ഷെ അത് കേൾക്കുന്നില്ലല്ലോ
ഇന്ന്പ്പോ ഞങ്ങള് റോഡില് കടേ പോയിട്ട് വരുമ്പണ്ടാര് അവിടെന്ന് ഒരു ആക്സിഡന്റ് കണ്ടു അത് ഞങ്ങള് നോക്കി നി ക്കുമ്പോ കണ്ടപ്പൊഴ്തന്നെ പേടിയായി അതവര് ഹെൽമെറ്റ് റ്റ് വുട്ടിട്ടില്ല ഒന്നുല്ല
പിന്നെ കാർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സീ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്ക ഇടലില്ല
ഇല്ല അതും ഫോണും
ആ ഫോണിൽ സംസാരിച്ച് മദ്യപിച്ചിട്ടൊക്കെ ചില പോകുന്നത്
ചെക്കന്മാരോ അതെന്തോ ഫോണിൽ എന്തോ എന്തോ സംസാരിച്ചു പോയപ്പോഴാണ് വീണത്
ആഹ അതന്നെ അങ്ങനെ പല പല അപകടങ്ങളും വരുന്നത് തന്നെ ഈ ശ്രദ്ധ അശ്രദ്ധ കൊണ്ടാണ് വരുന്നത്
അതൊന്നും മഴയും കൂടെ ആയതുക കൊണ്ടേ റോഡും ചെറിയ രീതിയിൽ വഴുക്കലൊക്കെ അങ്ങനെ മറഞ്ഞ്
എന്താ ഈ ഡ്രൈവർമാർക്കാണെങ്കിൽ ട്രാഫിക് ചിഹ്നങ്ങളൊക്കെ എന്താന്ന് പഠിക്കുക പോലും ചെയ്യാതെയാണ് ഓരോടത്ത ലൈസൻസ് എടുക്കുന്നത് ഈ ട്രാഫിക് ചിഹ്നങ്ങൾ എന്താ അു പോലും അറിയാതെ പിന്നെ വേറെള്ള വാഹനങ്ങളൊക്കെ വരുമ്പോ ഒരു ക്ഷമ കാണിക്കണ്ടേ അവര് എന്താ ചെയ്യുന്ന ഓവർടേക്ക് ചെയ്ത് പോവാൻ വേണ്ടീട്ട് അങ്ങനെ അപകടങ്ങൾ വരുന്നുണ്ടല്ലോ
അതെ
ഇന്നത്തെ ക്ലാസ്സില് കൊറെ പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലേ
ആഹ കൊറെ പറഞ്ഞു
ആഹ
പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ആരുടെ കല്യാണം എന്ത ന്ന് പറഞ്ഞു പോയായിുന്നോ
ആഹ് പോയിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെയ ഞങ്ങള് കാറിലാ പോയിറ്റിണ്ടായിരുന്ന അപ്പോ ഒരു സെക്കൻ ഏ ഇവ്ടെ ട് വീടിന്റെ അടുത്തുള്ള ഒരു സെക്കൻ ആണ് ഡ്രൈവ് ചെയ്തേ. അതും ഈ ചെക്കന് വയങ് ഭയങ്കര സ്പീഡ എന്നിട്ട് ഞങ്ങക്ക് നല്ല പേടിയായി. പോ ബസ് പിന്നെ ഫോൺ ഉപയോഗിക്കാണ് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്ക
ആ ആ ആ കല്യാണത്തിന്റെ ആരോ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പ എത്രയാ ഗോൾഡ് കൊടുത്തിരിക്കുന്നു സ്വർണ്ണ ആയിര് സ്വർണ്ണം കൊടുത്തിട്ട് ഒരുപാട് സ്വർണം കൊടുത്തിട്ടുണ്ടല്ലേ. മ് ഇപ്പ അതിന് എന്താ കൊടുത് ത്തിട്ട എന്താ കാര്യം പെൺകുട്ടികളൊക്കെ മരിച്ചു പോകും ഇതൊക്കെ തന്നെല്ലേ സ് സ്ത്രീധനം കൊറഞ്ഞു പോയി കൂടുത് മൊതലൂപ്പ് കൊടുത്താലും കൊറഞ്ഞു പോയിന്നൊക്കെ പറഞ്ഞിട്ട്
ആ അതെന്നെ
അതൊക്കെ നിയമം വരണം, അല്ലാത്ത എത്രയോ നിയമങ്ങളോ അപ്പോ വര്ന്ന്.
ആ ആ
അ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഞാന് വൈകുന്നേരം കടയിക്ക് പയി
ആ ആ
പിന്നെ ആ അപ്പഴായിരുന്നു അത് അത് കണ്ട്
ആ ആഹ്
റോഡിനൊന്നും പ്രശ്നല്ല കേട്ടോ നല്ല റോഡും കാര്യങ്ങളൊക്കെ തന്നെയാ. അത് അവരുടെ അശ്രദ് ളെയാണ്.
ചെലപ്പം മദ്യപിച്ചിട്ടോ അല്ലെങ്കില് ഫോൺ ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും
കാരണം അവിടെ നോക്കി നിക്കുന്നവരൊക്കെ പറഞ്ഞ് ആ എന്താ മൂന്ന് പേര് ഒന്നാമത് മൂന്ന് പേര് ഒരു ബൈക്ക് പിന്നെ ഫോൺ ചെവിയില് ഹെൽമെറ്റ് ഇല്ല. സൻസ് ഇല്ലാത്ത പിള്ളേരാ തോന്നുന്നു.
ആ ഈ സെക്കന്മാര് ലൈസൻസ് ഇല്ല പിന്നെ ഈ സെക് മാര് മെയിനായിട്ട് ഇവരിങ്ങനെ മറ്റ് മറ്റുള്ളവര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ പോവും അപ്പാണെങ്കി ഹെൽമെറ്റ് റ്റുംണ്ടാവൂല ഒന്ന് രണ്ട് മൂന്ന് ആളെക്കെ വച്ചിട്ടല്ലേ പോകുന്നേ
ആഹ് അങ്ങനെ തന്നെ ആയിരുന്നു ന്ന് ഹെൽമെറ്റ് എ ആർക്കു ഇല്ല ഒരാൾക് അല്ലെങ്കിൽ രണ്ടാൾക്കെങ്കിലും വേണ്ട ഇത് ആർക്കുല്ല ഹെൽമെറ്റ് തലൊക്കെ പൊട്ടി ചോരക്കായിരുന്നു മൊത്തം
അള്ളാ
എന്താ ചെയ്യ അവരുടെ യോഗം അവരുടെ വീട്ടുകാരുടെ എടങ്ങേറ്
അത് തന്നെ അല്ല ഹെൽമെറ്റ് വെച്ചാൽ എന്താലെ പ്രശ്നം ഹെൽമെറ്റ് വെക്കുന്നത് ഒര സൂരക്ഷ ക്ഷക്ക് വേണ്ടിയല്ലേ പറയുന്നെ പക്ഷെ അത് ഓല് ചെയ്യുന്നില്ല
ചെയ്യുന്നില്ല അവർക്കെന്താ അവര് ഇങ്ങനെ കെടന്നാ പോരെ വീട്ടില് ട്ടാരുണ്ടാക്കില്ലേ പൈസ വെറുതെ ഓരോന്നും കാണിച്ചേയ്ച്ച്
ഉം ഉം പിന്നെ ഇവിടെ മിഞ്ഞാന്നൊരു കാറപകട ഉണ്ടായിട്ടുണ്ടായിന്നു അതിലും ഇതുപോലെ എന്തോ മ ദ്യപിച്ചിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ്
അഹ് അഹ് അവെനി പോലീസുകാരൊന്നും നോക്കുന്നൊന്നും ഇല്ലല്ലപ്പൊ
അതന്നെ
അവർക്ക് തോന്നിയ പോലെ വണ്ടി ഓടിക്കുന്നു മദ്യപിക്ക്ന്ന് അതുപോലെ വേറയോപയോഗ ഗങ്ങള്
അതന്നെ മയക്കുമരുന്നിന് ഉള്ളോരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും
പ്പ ചെറിയ കുട്ട്യേള് കണ്ടില്ലേ ചെറ്യേ കു ട്ട്യോള് വരെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഇപ്പൊ എത്ര ചെറിയ പ്രായത്തിലുള്ള കുട്ടികള്
അതന്നെ
ഞാനവിടെ ഏതോരു കുട്ടി ഇതുപോലെ കെടന്നു ഒറങ്ങന്ന അത്ര ഇവ ർടെ വിചാരം ഇവര് ഇതുപോലെ എടുത്തി ക്ഷീണോ കാര്യങ്ങളോ കണ്ടപ്പോ പനി എന്തെങ്കിലാണെന്ന് വിചാരിച് ആശുപത്രി കൊണ്ടോയി അപ്പേന്നോ ചെക്ക് ചെയ്തു തോന്നണു അപ്പൊ പറഞ്ഞു ഇവൻ കഞ്ചാവ് എന്തോ വലിച്ചിട്ടുണ്ട്.
ആഹ് ആഹ് അതന്നെ ഈ കഞ്ചാവടിച്ചിട്ടും ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്.
അങ്ങനെ ഇവൻ വണ്ടി ഓടിയോടിച്ചിട്ടൊന്നും ഇല്ലന് തോന്നുണു
അത് തന്നെ ഈ അല്ല നമ്മളിപ്പ ഈ കാറിലൊക്കെയാണ് ഈ കഞ്ചാവ് അടിച്ചിട്ട് മ അതുപോലെ മദ്യപിച്ചിട്ടൊക്കെ പോകുന്നതെങ്കില് മറ്റുള്ള കാറിലുള്ള യാത്രക്കാര്ണ്ടാവൂല്ലേ അവർക്കും കൂടെ ഒരു ഭീഷണി അല്ലിത്.
അതിന്നാരു അതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ? ക്ക തമാശായി ക്കി എടുത്തിട്ടുള്ളല്ലേ ഇപ്പൊ. ആർക്കും ആർക്കും ജീവന്റെ വില അറിയില്ല.
എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് എല്ലാരും നോ
ആ അതല്ലേ? ഹരിയുടെ ഉപയോഗം അപ്പഴത്തെൊ ഒരു ഒരു ഇതിനങ്ങോട്ട് ചെയ്യും. അതിന്റെ ഹരം അങ്ങ കിട്ടി കഴിഞ്ഞ് അതിൻറതൊക്കെ തീരുമ്പോഴായിരിക്കും അതിനുള്ള ഇപ്പൊ ആക്സിഡന്റ് ആണെങ്കിലും ഇപ്പ കഞ്ചാവും കള്ളൊക്കെ കുടിച്ചിട്ടായിരിക്കും ചെക്കൻമാര് വണ്ടി കൊടു ച്ച് വീഴുന്നുണ്ടാവുക. ഹോസ് പിറ്റലിൽ ഒക്കെ പ്പോയി മുറി കൊണങ്ങിയാല്
അത്‌ തന്നെ പിന്നെ ഈ ഡ്രൈ അല്ലെ ഡ്രൈവിങ്ങിന്റെ സുര ക്ഷനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോ ഇതൊക്കെ എന്താ. ഈ ചെക്കന്മാരും അതുപോലെ എല്ലാരും ഇത് മനസ്സിലാക്കണം അല്ലെ.
ശരിക്കും അവർക്ക് പുതിയ തലമുറക്ക് ഇതൊന്നും പറഞുകൊടുത്തിട്ട് കാര്യല്ല. കാരണം അവരൊന്നും അവരുടെ തലേലിതൊന്നും കേറൂല. പണ്ട്ള്ളവരെക്കെ വണ്ടി ഒടിച്ചിട്ട് പോകുമ്പോ ഞാൻ തന്നെ കേക്കാറുണ്ട് ഇവിടെ ചെക്കന്മാര് വണ്ടി എടുത്തോണ്ട് പോകുമ്പോ ഹെൽമെറ്റ് വെക്ക് കാർ എടുത്തോണ്ട് പോണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്. അങ്ങനെയൊക്കെ ഇപ്പ അങ്ങനെ അതിന് ഇപ്പത്തെ തലമുറക്കൊന്നും ആരുംപറഞ്ഞു കൊടുക്കുന്നില്ല അവർക്ക് അത് വേണ്ടേനു
അത് തന്നെ അല്ല പറഞ്ഞാലും കേക്കൂലല്ലോ?
തില്ല. അതുകൊണ്ട് ഇപ്പ ആരും ഉപദേശി ട്ടും കാര്യല്ല.
അത് തന്നെ അല്ലെങ്കിൽന്നെ ഈ ഡ്രൈവിങ് ചെയ്യുന്നവര് തന്നെ നല്ല ശ്ര ശ്രദ്ധ വേണം ശ്രദ്ധ തെറ്റിണ്ടെങ്കില് എല്ലാം പോവൂല്ലേ? നല്ല ശ്രദ്ധ ഡ്രൈവിംഗിൽ തന്നെ വേണം.
അതെ
പിന്നെ സ്പീഡ് ലിമിറ്റ് ഇല്ലല്ലോ സ്പീഡ് ലിമിറ്റ് ഇല്ലാതല്ലോ ഇവര് പോകുന്നേ?
ഇപ്പ ലൈസൻസ് ഇല്ലാണ്ട് ചെറിയ
ആ ലൈസൻസ് ഇല്ലാതെ തന്നെ പോകുന്നുണ്ട് ഹലോ
ആ ഉണ്ട് ഉണ്ട് ഇപ്പൊ ഏതൊരു വണ്ടിക്കും ഉണ്ടല്ലോ ലൈസൻസ് വേണ്ട
ആഹ ഏതോ ഗിയറില്ലാത്ത അങ്ങനെ എന്തോ ഉണ്ട് ഉം ഉ
അങ്ങനെയൊക്കെ അപകടങ്ങള് കൂടും
അതന്നെ അത് ഈ മറ്റേ എന്താ ഈ സിഗ്നലുകൾ ഉപയോഗിക്കുന്നില്ലല്ലോ ഈ എന്താ പറയാ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണല്ലോ തിരിയേണ്ടതും ഇതാക്ക ഓവർടേക്ക് ചെയ ചെയ്യേണ്ടതൊക്കെ പക്ഷെ അതൊന്നും ഇല്ലാതെയാണ് ഈ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത ത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഇവര് ചെയ്യുന്നത് അങ്ങനെയ കൊറ ഏ അപകടങ്ങൾ വരുന്നുണ്ട്
അതെ അവിടെ ആരെങ്കിലും വണ്ടിയെടുത്ത് പോകുമ്പോ ഹെൽമറ്റ ഒക്കെ വെക്കാണ്ട് പോകുന്നുണ്ടോ
ഇവിടെയള്ള ചെ ക്കന്മാര് ഫുള്ള് ഹെൽമെറ്റ് വക്കാതെ പോകന്ന് ഒന്നും ഹെൽമെറ്റ് ഇടല്ലേ ചെറിയ ചെക്കന്മാര് ചെറിയ ചെക്കന്മാരൊക്കെ ഒക്കെയാണ്
നമ്മൾ ആാരങ്കിലും ഒക്കെ കാണുകണെച്ചാ പറഞ്ഞു കൊടുക്ക ഹെൽമെറ്റ്
അതന്നെ അവര് പോകുന്നത് കാണുമ്പോ തന്നെ നമുക്ക്ന്നെ പേടിയാാവും
ആ അല്ല നമ്മള് പറഞ്ഞ കൊടുക്ക അവര് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ അനുസരിക്കുകയാണെങ്കിൽ അനുസരിക്കണം
അത് തന്നെ വീട്ട് വീട്ടുകാരോടും വീട്ടുകാര് പറഞ്ഞാലും കേക്കൂല ഈ ചെക്കന്മാരൊക്കെ അങ്ങനെയല്ലേ
ആ ക്ലാസ്സ് ശരിക്കും വന്ന് കാണണ്ട തന്നെ ആായിരുന്നു എന്താന്ന് വെച്ചാ ചെറിയ നമ്മക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് കാണണല്ലോ
അത് ശെരിയാ അല്ല നമ്മള് ഡ്രൈവർ ഡ്രൈവർമാർക്ക് മാത്രല്ലല്ലോ അല്ലാതെ തന്നെ റോട്ടിൽ നടക്കുന്നവർ കും എല്ലാം അറിയണല്ലോ
അത വേണം ഞാൻ എന്താണെങ്കി അതിന്റെ ലിങ്ക് അയച്ചതരോ ഒന്ന് കേറി കണ്ടോട്ടോ ഉ പിന്നെ വേറെ കുഴപ്പങ്ങളോ ഒന്നുലല്ലോ? എന്നാ എല്ലാരോട അന്വേഷണം പറ, ഉം ശരി എന്നാ പിന്നെ വിളിക്ക്യ